ലോ ആഹ് എന്താ സുഖന്നെ?
ഏഹ്
ഏഹ് ഫുഡൊക്കെ ആയോ?
ഫുഡോ, ഇല്ല ചക്ക കുരു പൊളിച്ചാ
ചക്കക്കുരോ?
ആഹ്
ഏഹ്, ചക്കക്കുരൊണ്ട് ഈ ചക്ക കൊണ്ട് കൊറെേ ഉപകാരങ്ങള്ണ്ട് ലെ ചക്കക്കുരു കറി വെക്കാം. ചക്ക പഴുത്ത് പഴുത്തഴിഞ്ഞാൽ നമുക്ക് ചക്ക ഇങ്ങനെ ചൊളാക്കി തിന്നാം
അതന്നെ, അവിടെണ്ടോ ചക്ക?
അഹ്, ഇവിടെ ചക്ക ണ്ട്ന്നോ ഇവിടെ ചക്ക ണ്ട്
ഞങ്ങൾക്ക് പിന്നെ അയൽവാസിന്റോട്ന്ന് കിട്ടുന്നല്ലാതെ
ഏഹ്, ഇവിടെ ചക്കെണ്, പക്ഷെ ഞാൻ ചക്ക പണിക്കൊന്നും നിക്കൂലട്ടോ
ആഹ്, അയ്നാണ്ട് നിന്നാ കൊറേ നേരം മാണലെ
അയിന്ക്കാണ്ട് നമ്മള് ഇപ്പളെ ആണ്ട് നി ന്ന് കൊടുത്താല്, പിന്നെ ഞമ്മളെന്നും അത് വെക്കണ്ടിയരും. ചക്ക തീരോളം ഞമ്മള് വെ
ആഹ്, അത് സെരിയാ അറിലാണ്ട് പറ്ഞ്ഞ അല്ലെങ്കിൽ അയ്നാണ്ട് മുതിരാതന്നാ
ആഹ്, ഞാനങ്ങനെ ട്ടല്, ഞാൻ അങ്ങനെ അത് വന്ന് അങ്ങൻത്തെ ഇൻക്കാണെങ്കില് അത് ഇഷ്ട്ടുല്ലാട്ടോ
മ് കഴിക്ക്ണ ഇഷ്ടല്ല
ഒരു രണ്ട്മൂന്നാല് അധികം കയ്ചാൽ വയറ് വേദനക്കായിട്ട് ങ്ങനെ വന്നോണ്ട്ക്കും അപ്പൊ ഞന
മ് മ് അപ്പൊ ഈ ച പാൌത്ത ചക്കോണ്ടെന്തേയും സ്നാക്സ് ഒന്നും ഇണ്ടായ്ക്കില്ലാ
ഇല്ലല്ല ഇപടെ അങ്ങനെ ഇണ്ടാക്കയ്ല്ല
ഏ
ങ്ങനെ ചക്കൊക്കെ പൊരിക്കല്ലോ ചേലോര്
ആ പൊരിക്കും പിന്നെ ന്തക്കോ ണ്ടാക്ക്ണാണ ചക്കനോട് പായ്സൊക്കെ ങ്ങള്പടെ അയൽവാസ്യൊക്കെ ണ്ടാക്ക്ണാണങ്ങനെ
പായസോ?
മ്
കുട്ക്കാൻ കയ്യെര്ക്കുലെ
ൻക്കറീല കൊർച് കുറു തന്നെ ഇക്ക സാനം ഞാൻ കുടിച്ച് നോക്കില്ല കണ്ടിട്ടുള്ളു
ഏ നെ ചക്ക പായ്സം മ് പറിമ്പോ പിന്നെന്ത് ചക്ക ച അതുപോലെ ചക്ക കൂട്ടാനെക്കൂലേ ക്ക കൂട്ടാന് പിന്നി നാ കഴിക്കൂട്ടോ.
മ് ചക്കൂട്ടാൻ, ഞാനും കഴിക്കും. വല്ല്യ കയ് കയ്പൊന്നുല്ലേലും കൊർച് ർ തിന്നും
മ് മ് അയ്ക്ക് നല്ല മീൻ ഒണക്കൽ പൊര്ച്ച്ട്ടും അല്ലെങ്ക് ഈമീങ്കറ്യൊക്കെ, ണ്ടാവും ന്നാ പിന്നെ നല്ല ടേസ്റ്റാ ആ അപ്പൊ നല്ലെ ടേസ്റ്റാ ങ്ങള്ചക്കപൊരിക്കാറ്ണ്ടോ
ആക്കെ എരിഞ്ഞ്ട്ക്കാണേ എന്തോര് പണ്യാ
അതന്നെ അതിപ്പോ ഞങ്ങള്ൾ ഇനാള പൊരിച്ചീനിട്ടോ അതോടെ പൂതി തീർന്ന് എന്താച്ച ചക്ക പൊരിച്ച് കയ്ഞ്ഞ് എ ല്ല എണ്ണ മുയ്വം വാർന്ന് ഒക്കെ ഓരോന്നൊരോന്ന് പൊറര്ച്ച് പ്പ അപ്പൊ നല്ല ടേസ്റ്റ്ണ്ടായ്ന്ട്ടോ ഒക്കെ ഒണങ്ങീന്ന്
ഭയങ്കര കട്ടിയായ്ട്ടാ
ഒണങ്ങീക്കാ അതായത് ആ മൊരിച്ചിൽ ഇങ്ങണ്ട് പൊയ് ക്കാണ്ട് ഒര് വാടിയൊക്കയ്ക്കാ ആ ഞമ്മളെ സ സതീഷും സുര്മെ സുരേഷുല്ലെ മറ്റേ പയംമ്പൊരി ങ്ങനെ ഒടിഞ്ഞേക്ക് അഹ അതേപോലെ ഒടിഞ്ഞക്കാ.
ന്തെലൊക്കെ ഇട്ടച്ചാ അങ്ങനെ ആവ നേരെ നിക്കൂലേ
എന്താറീല ഞങ്ങൾത്ഞ്ഞ് നല്ല അട് ചൊറപ്പില്ലാഞ്ഞിട്ടാണോ എടക്കടക്കിങ്ങ ഓരോന്ന് ഓരോരുത്തര് വന്നിങ്ങനെ തൊറന്ന് എടുത്തു പോയിട്ടാണാ എന്താന്നറിയില്ല പക്ഷെ അന്നത്തോടെ അത് മതിയയിന്
ഹ്‌ഹ്
നമ്മളത്രയും റിസ്
അ അഹ് നല്ല പണിയായിഎരിഞ്ഞൊക്കെണ്ടാ ക്കണ്ടേ കട്ടില്ലാതെ
ള്ളി ആ അരിഞ്ഞിണ്ടാക്കണോല്ലോ ഉം
അത് അങ്ങനെ അങ്ങനെ ഇണ്ടാക്കല് ഇണ്ടാക്കാനൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ട്ക്കണ്
അതുപോലെ മഞ്ഞപ്പൊടീം ഉ ഉപ്പ് ഉപ്പ് ഇട്ട് കാണ്ട് ഇത് കൊ ഴച്ചെടുക്ക എന്നിട്ട് ചട്ടി എണ്ണ ചൂടായിട്ട് അയ്ലേക്ക് ഇട്ടൊടുത്താ മതി അത്ര പണി ഒള്ളൂ പക്ഷേ അയ്ല് നമ്മലി കൊറ കുറേ നേരം നമ്മള് ഇത് കൊ ആ അത് കൂട്ടിക്കാൻ പറ്റൂല അത്ങ്ങനെ വെള്ളം ഒഴിച്ചോണ്ടിക്കും
ഏ
അപ്പൊ അമ്മള് ഉ അ ആ മസാല പൊടിച്ചത് അപ്പ അപ്പോ അമ്മള് അപ്പത്തി എണ്ണകൂട്ടിയാ അപ്പ തന്നെ പൊരിക്കണം
ഓ
അപ്പളേ അയിന്റ ആ ഇത്ണ്ടാവുള്ളു മസാലേം മറ്റേക്കെ മസാലക്കെ ഇങ്ങനെ ഒലി ച്ചിറങ്ങിണ്ടാവും അ്മ ഒ ആ അയ്മ ഒന്നും ചെലോല് ഇങ്ങനെ പൊരിക്കും അച്ചേയ്ക്ക് പൊരിക്കും എന്നിട്ട് ആ പൊരിച്ചു കഴിഞ്ഞേനേഷം മൊളകും ഉപ്പും ആ വിതറി കൊടുക്കും ആ അങ്ങനെ ചെയ്യണോലും ഉണ്ട് ആ പൂള പൊരിക്ക് അങ്ങനെയാട്ടലും
ആ അത് വേറെ രസാട്ടോ എനിക്ക് പൂളപ്പൊരി ഭയങ്കര ഇഷ്ടാ
ഓ എനിക്കത് തിന്നാൻ കഴിയൂല്ല ഉണ്ടാക്കോന്നുല്ല ആരെയൊക്കെ ഉണ്ടാക്കണ കണ്ടാ പോയി മാങ്ങി കൊണ്ടരും
ഉം ആ ഞാനന്നും ഉണ്ടാക്കാൻ പറ്റൂല ഹ ഹ അതൊക്കെ ആ നയിസ് നൈസാക്കി ഇണ്ടാക്കിട്ട് അങ്ങനെ പൊരിച്ചെടുക്ക പിന്നെ എന്നാല് അതൊക്കെ ആ ഇപ്പൊ പല്ലൊ
ആ അയിന് നല്ല ഒറപ്പന്തൊക്കെ വേണം ഇല്ലെങ്കി അങ്ങട് പോരും
അല്ലെങ്കിൽ പല്ലെക്കെ കേടേ ഉം കൊറെ ക്കെ പല്ല് കേടേണ്ടത്
ഉം ഹിന്റ വേണേ കമ്പിട്ടൊണ്ടേ ക്ലിപ്പിട്ടോണ്ട് ഉം ആ ക്ലിപ്പ് പ്പിട്ടി ഞാ അതുകൊണ്ട് അങ്ങനെ കട്ടിയുള്ളതൊന്നും കടിച്ചു തിന്നാൻ കഴിയൂല
ഇല്ലേ
ട്ടാലഅങ്ങനേണല്ലോ ക്ലിപ്പ്
ഉം ആ ആ അപ്പം ഉം ഫുഡൊക്കെ കഴി ക്കുമ്പോ അയ്നനുസരിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ ചമക്കണ്ടിരൂലേ
ക്കുമ്പ്ള അറിയാമോ ക്കിട്ട് ശീലായ പിന്നെ അത് നമുക്ക് കൊഴപ്പൊന്നുല്ല
ഏ എത്ര എങ്ങന ഒരു വർഷം അങ്ങനെ എങ്ങാനും ഇടണ്ടഹ്
ഒരൊന്നര
ഒന്നര വർഷോ എന്നട്ട് ഇട്ട് ശരിയായോ
ആ ശെരിയായിക്കണ് ഇനി അത് ഊരാനയിക്കണ്
ഏ അയിമേലന്ന ആവുലെ തോന പൈസ
ഒരു പന്ത്രണ്ട് പയ്മൂന്ന് പയ്നഞ്ച് വരെ എണ്ടാവും
മോനേ എന്നിട്ട്എന്താ നിങ്ങള പല്ല് പൊന്തീനിയോ
ഉം ഒരു ഇടയിട വന്നാണ്ട് പൊന്ത് ഉം
ആ ആ പക്ഷേ ഇനി അയിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയേകാരലേ കാണാന്
ആ കൊറേ എന്റെ വീട്ടിൽ പറഞ്ഞ ഞാൻ പല്ലീന് കമ്പി ഊരി കണ്ടിട്ടില്ലാന്ന്
ആ ഒന്നാമത് ആ കമ്പി അങ്ങട്ട് എടുത്ത് കഴിയുമ്പോൾ ഇതുവരെയും കമ്പിയിലല്ലേ എല്ലാരും കണ്ട് കണ്ടത് കാണണ്ട് നോക്കുന്നോ ഹലോ ക്കൊരേ പോലെ നിക്കും
എന്നിട്ട് ചിരിച്ചുമ്പോ കമ്പി ഇങ്ങോട്ട് കാണും ബോറാ എന്നിട്ട് ചിരിച്ചാന തന്നെ മടിയാ എന്നിട്ട് കമ്പി ചിരിച്ചുമ്പോ കമ്പി മാത്രമാണ് കാണുമ്പോളേ
അതന്നെ എനിക്ക് ഉ ആത് ഇന്റെ ഏ കസിന്ന് ഒക്കെ അങ്ങനെ ഇട്ടീനി അത് എനിക്ക് ഓളോട് വർത്താനം പറയാനല്ലേ ഒരു ഓളെങ്ങനെതാക്കിയാട്ട് ഇങ്ങനെ പറിയേ ആ കമ്പി ഒര്
വായ ഇങ്ങനെ പൊത്തി പിടിച്ചാണ്ട് അവള് സംസാ
ആഹ് അപ്പൊ ഓക്കാ ഫസ് റ്റയ്ട്ട ടൈംല് അത്രക്ക് ബുദ്ധിമുട്ടേനു
ആ അത് ഇട്ടിട്ട് ആ ഭയങ്കര ബുദ്ധിമുട്ടാ ത്താനം പറയാനൊക്കെ അതേപോലെ മാസം മാസം ഇങ്ങനെ മുറുക്കുമ്പളും നല്ല ഗതിയേടാ
ആണോ വേദന ഉണ്ടാവോ
ആ വേദന ഉണ്ടാവും പല്ലൊക്കെ ഒരുപാടങ്ങട്ട് ഇളകുവല്ലേ അന്നിട്ട്‌ രണ്ട് ദിവസം കഴിയും അതൊന്ന് ഉറച്ചാണ്ട്
ഇപ്പൊ മറ്റേ വേറൊരു സാധനല്ലേ മറ്റേ കാണാത്തെ ആ ആ അങ്ങനെ എന്തോ ആണ് പേര് ഞാന് കേട്ട്ണ് ഇല്ലാർഞ് റീലസിലൊക്കെ കണ്ടതാട്ടോ
പക്ഷേ നല്ല റേറ്റാണ് അൻപേമലൊക്കെ ഇല്ലേ തോന്ന്ണ്ട്. അൻപത് മലൊക്കെ ഉണ്ട് ഉം നമ്മള് സാധാരണക്കാർക്കൊന്നും കയ്യൂല
അതാണ് അത് പി ഓൽക്കൊക്കെ പറ്റും ഓൽക്ക് കാണും ചെയ്യരുത് എന്നാല് പല്ല് നല്ല ക്ലീനായി അങ്ങനെ സെറ്റായി വരും വേണ്ടി വരും ഓൽക്കൊക്കെ പറ്റും അയിനിപ്പോ ഓലാണ് ഓ ഇപ്പൊ ഈ മേക്കപ്പ് പ്രോഡക്റ്റ് ആണെങ്കിലും ഓല് നല്ലത് നല്ലത് ഇങ്ങനെ പ്രൊമോഷൻ ചെ
ഞമ്മള്
നമ്മള് വായിന്റെ ലോക്കല് ഇണ്ടെങ്കി അയിലെറ്റം വെല കുറവ് ഉള്ളത് അതേ വാങ്ങുള്ളൂ ഏതൊക്കെ ഇപ്പം ആ അതെ അത് ശരിതന്നെ ആണ് അല്ലേ ഒരു കണക്കിന് പറഞ്ഞാല് നമ്മളെന്തൊക്കെ ക്കെയാ വാരി തേക്ക്ണ
ഇതൊക്കെ പാടെ എത്താണാവോ അവസാനം ക്യാൻസർ ആവോ ആവം
അതന്നെ അത് ലിപ്സ്റ്റിക് ഇടുവോ
ആ ലിപ്സ്റ്റിക്ക് ഇടണണ്ട്
ആ ലിപ്സ്റ്റിക്ക് ഭയങ്കര കേടാന്നൊക്കെല്ലേ
ഉം ന്റെ മാപ്പള ഇടുമ്പം പറിം
ഉം ഇന്റതും പറീട്ടോ ഇപ്പൊ പറഞ് പറഞ്ഞ് അയിനൊരിതില്ലാതായിണ് ഇഞ് ത്തേ ആയിക്കോട്ടെ പിന്നോട അറിയ ആരെ കാണിച്ച ഇന്നെ കാണ ഞാനല്ലേ ഞാൻ കണ്ടിട മതിയറ്
അതെന്നെ എന കിന്നുമ പി ജാാര കാണിച്ചനെ ഇട്ട് നടക്കണത ചോദച്ചു അമ്മയ ആണുങ്ങളെ കാണിച്ചന്ന ഞങ്ങൾ പെണ്ണുെണിച്ചാന്ന് തന്നെയെ അറ
അല്ല ഇപ്പ അത് ഇട്ടല്ലെങ്കിൽ ഇപ്പൊ കോളേജ് കുട്ടികളായാലും ഒക്ക് ഓക്കൊക്കെ ഇട്ട് നടക്കും കണം അത് കിട്ടില്ലെങ്കിൽ ല ഡ്രെസ് ഇടാത്ത പോലാണ് കഫർട്ട പോ അത്രയും അത്രയും അയിന് അടി യാണ്പ്പ എല്ലാരും കോളേജ് കുട്ട കേട്ടോ
എല്ലാർക്കും അത് വേണം വേറെ എന് ഇട്ടില്ലെങ്കിലും ലിസിക്ക് നിർബന്ധ
ആഹ് അപ്പം കേട്ട് കോളേജ് കുട്ടികള് മാത്രല്ല അത് ഇപ്പം - വയസ്സായ ഉമ്മമാര് വരെഇണ്ട്
ആ പ്രായുള്ള ഒരു രേപ്പൈ് മ ഒക്കെ ഇറങ്ങിണ്ടണ്ട് അപ്പൊ എല്ലാരും ട്രൻഡും മലാ
ഉം പക്ഷെ ഇപ്പ ആണ് അധികം ട്രെൻഡറ് ക്യാൻസർ ആയിരുന്നു
ആഹ്
അതെ കാൻസർ ആയി കഴിഞ്ഞു അത്രയും-
പിന്നെ ഇന്നോട് പറണ്ട് പിന്നെ ഇത്താ-
ആഹ് എന്നാ ശരി